ഓ കേക്കാം കേക്കാം.
ആ ആ ആ, കേക്കാം പറ്റ്ണ്ടോ? കേക്കാം കേക്കാം.
ആ ആ അവിടെ എന്തായി എല്ലാരും കെടന്നോ മക്കളുടെ അനക്കൊന്നും കേക്ക്ണില്ലല്ലോ
എല്ലാരും ദേ കിടക്കുവ കിടക്കാനുള്ള പരിപാടികൾ അവിടെവിടെയൊക്കെയായിട്ട് കെട്പ്പ് പിടിച്ചു. തണുപ്പുണ്ട് അത്യാവശ്യം അതോ എനിയ്ക്ക് പനിക്ക്ണ്ട് അതുകൊണ്ടാണോന്ന് അറിയത്തില്ല ചെൽ ചെറിയ തണുപ്പൊക്കെ തോന്നുണണ്ട് പിന്നെ മഴയായിരുന്നു ഫുൾ. ടൈം മഴയായിരുന്നു ഇപ്പോ കൊറേ നേരമായിട്ട മഴയില്ലാതിരിക്കണത് അപ്പൊ ചെലപ്പോ അതിന്റെ തണുപ്പാണെന്ന് തോന്നുണു. അങ്ങനെ അങ്ങനെയൊക്കെ.
രാവിലെ തൊട്ട് മഴയായി ഇപ്പോ രണ്ട് മൂന്ന് ദിവസായിട്ട് അടുപ്പിച്ച് മഴയുണ്ടെ ഈ പൊടിമഴ പോലത്തെ മഴയാ പെയ്യു ന്നെ
ആഹ് അങ്ങനെ തന്നെയ ഇവിടെം എടക്ക് ചെലപ്പൊഴൊക്കെ ഒത്തിരി വല്ല്യ മഴ വരും എന്നാലും പിന്നെ ഫുൾ ടൈം മഴയാ
ആ ഇവിടെ ഇന്നലെയൊക്കെ ഇങ്ങനെ മഴ പൊടിമഴ ഇങ്ങനെ നിക്കുന്നോണ്ട് ഭയങ്കര മഞ്ഞായിരുന്നു പുറത്തേക്ക്. വൈകുന്നേരൊക്കെ നല്ല മഞ്ഞായിട്ട് ഇങ്ങനെ നിക്കുവായിരുന്നു റോഡൊക്കെ ഒക്കെ കാണാൻ പാടായിരുന്നു.
ഓഹ് ഓ ആ ഇവിടെ പിന്നെ അങ്ങനെയൊന്നും നമ്മുക്ക് അറിയത്തില്ല ഇവിടെ കാറ്റൊക്കെ വരുമ്പോ വല്ല്യ ഒച്ചക്ക് കാറ്റ് ഒ.. ഓ.. ൻ്റെ ഒച്ച കേൾക്കാം. അങ്ങനെയുള്ളു ഞാന് കഴിഞ്ഞ ദിവസം ഒരു യാത്ര ഇണ്ടായിരുന്നു അപ്പം അതിന് പോയിട്ട് വന്ന് പിന്നെ എനിക്കിങ്ങനെ പനി പനി പിടിച്ചേന്ന് തോന്നണു. നല്ല തണുപ്പ് വെള്ളം ഒക്കെ ഇണ്ടായിരുന്നു ഞാൻ ഒരു ഒത് ഒത്തിരി ദൂരം അല്ല ഒരു ആധാരത്തിന്റെ ഇത്ണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി പോയി അപ്പം അത് നമ്മള് പോവണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവര് തന്നെ പോകുന്നത് കൊണ്ട് വിളിച്ച് ആ വിളിച്ച് അവര് തന്നെയാ പോയെ അപ്പം ബസ്സിന് പോവാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ വണ്ടി ആയിട്ട് വരുവോന്ന് ചോയ്ച്ചപ്പം ഞാനും മോനും അവരുടെ കൂടെ ത്തി അങ്ങനെ പോയി.
ആ
അപ്പം നമ്മുക്ക് പോകാം ഒന്ന് കാണുകയും ചെയ്യാം കാര്യങ്ങളൊക്കെ പിന്നെ അവര് ർക്കും ഒരു കൂട്ടാകും അങ്ങനെ അങ്ങ് പോയി അപ്പൊ ആ പോവലില് കുറച്ച് തണുത്ത വെള്ളം എടു ക്കും കുടികൊക്കെ ചെയ്തായിരുന്നു അപ്പം അതിൻ്റെ ആണോന്നറിയില്ല ജലദോഷം
ആ ചെലപ്പം അങ്ങനെ ആയിരിക്കും തണുപ്പുള്ളെ ഒന്നാമത് ഈ മഴയൊക്കെ ആയിട്ട് ഇരിക്കുവാണല്ലോ ഉം
നമ്മുടെ ഈ ഏരിയയൊക്കെ തണുപ്പ് കൂടിയ സ്ഥലവും കൂടി ആയതു കൊണ്ട് അങ്ങനെ പറ്റിയതാന്ന് തോന്നണു
അപ്പൊ കൂടത്തിലൊരു റിലേറ്റീവും കൂടെ വരുംവെന്ന് പറഞ്ഞില്ലായിരുന്നോ പുള്ളി വന്നില്ല
ഇല്ല ഞാനും മോനും അവര് രണ്ടു പേരും ഇണ്ടായിരുന്നുള്ളു പിന്നെ ആധാരം എഴുതിയ ആളുണ്ടായിരുന്നു
ആ
അവര് അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരും നമ്മുടെ കൂടെ ട്ടത്തില് വണ്ടിയിലാ വന്നത് അപ്പം
ഉം
അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് പോയപ്പം അവരുണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോ അവര്ണ്ടായില്ല അപ്പൊ ഞങ്ങള് നിസ്കരിക്കാനൊക്കെ പള്ളിയില് കേറിയായിരുന്നു അപ്പം അന്നേരം തണുത്ത വെള്ളത്തിലൊള്ളൊ എടുക്കും അങ്ങനെയൊക്കെ ചെയ്തപ്പം ഭയങ്കര ബുദ്ധിമുട്ട് വന്നു
ബുദ്ധിമുട്ട് വന്നു ആഹ് ചെലപ്പോ അതി തിന്റെയും കൂടി ആവാം ഒന്നാമത് ഹെൽത്തിന് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ
അതിന്റെ പ്രശ്നമാണെന്ന് തോന്ന്ണു എന്തായാലും നല്ല പണിയായി പോയി കിട്ടിത് രണ്ടു ദിവസം മേലുവേദനയായിരുന്നു അ അന്ന് പോയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര മേലു വേദനയായിരുന്നു
ഉം
അപ്പഴേ ഞാൻ അവിടെ വെ ച്ചിട്ടേ അവരോട് പറഞ്ഞു ഇവിടെ ഭയങ്കര തണുപ്പാ വെള്ളം ഭയങ്കര പ്രശ്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാ കേറിയത് പിന്നെ
ആഹ്
കൊഴപ്പഇല്ല എന്നാലും ഇപ്പം കുഴപ്പവ് ല്ല ഓക്കെ ആയി ഇനിയിപ്പം നാളെ ഒരു ദിവസം കൂടെ റെസ് റ്റെടുത്തു കഴിഞ്ഞാകൊറഞ്ഞോളും
തിങ്കളാഴ്ച തൊട്ട് പോവാം
ട്ട് നമ്മള് വീണ്ടും ആക്റ്റീവ് ആകും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്ക്ണു
ആധാരത്തിന്റെ കാര്യൊക്കെ നന്നായിട്ട് നടന്നൂ വീട് പൂർണമായും കയ്യിലേട്ട് കിട്ടി
കിട്ടി ആധാരത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പം കുഴപ്പവില്ല ഓക്കെ ആയി
അഹ്
പൈസേടെ എടപാടുകളൊക്കെ തീർത്തു അങ്ങനെ ഏറെക്കുറെ എല്ലാം സെറ്റ് ആയി ആഹ് ഇനിയിപ്പം അതിന്റെ ബാക് ക്കിയുള്ള കാര്യങ്ങള് ഇനി അത് വന്നെന് ശേഷവൊക്കെയാണ് പറ്റു ഒള്ളു അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കിണു പിന്നെ
പുതിയ വീട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഓക്കെ ആയോ
മം വീട് കുഴപ്പവില്ല കുറച്ച് പരിപാടികളൊക്കെ ഇനിയുഉ ണ്ട് അതിനൊന്നും ഉള്ള ടൈം കിട്ടിയില്ല
ആഹ്
ചെയ്യാൻ ഒതുക്കാനും അങ്ങനെയൊക്കെ കൊറച്ചും കൂടി സാധനങ്ങള് എടുത്ത് വയ്ക്കാനും അങ്ങനെയെ ക്കെയുണ്ട്
ഉണ്ട്
അതൊക്കെ ഒന്നാമത് മഴയായതു കൊണ്ട് നമുക്കെയ് ചുറ്റുപാട് ഒന്നും ചെയ്യാനും പറ്റണില്ല അവിടെ തൊട്ടേ തൊടങ്ങിയാലാണ് മൊത്തത്തിലൊരു ക്ലീനാവൊള്ളൂ
ഉം
ഇത്തിരി വെയിലൊക്കെ കൊണ്ട് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ ആണെങ്കിലേ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതുണ്ട് ഇത് എല്ലാ ദിവസവും മഴയല്ലേ
അതെ
അപ്പൊ പിന്നെ ഒന്നും നടക്കൂല്ല ഞാൻ പിന്നെ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് കുറ്റികു രുമുളകിൻ്റെ ചെടികള് വന്നിരിപ്പുണ്ട് അതൊന്ന് നട ണം ഇവിടെ മണ്ണെടുക്കാൻ കുറവായതുകൊണ്ട് അതിങ്ങനെ എന്താ ചെയ്യണെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കണു
അടുത്ത പറമ്പൊക്കെ ഉണ്ടെങ്കി അവരോടൊന്ന് ചോദിച്ച് നോക്ക്
ഞാൻ അപ്പം വേറെ ഇങ്ങനെ ഓട്ടോക്കാരോട് എങ്ങാനും പറഞ്ഞിട്ട് കുറച്ച് മണ്ണ് കൊണ്ടു തരാവോന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു അപ്പോ എന്നോട് ഒരാള് പറഞ്ഞ് അവരെ വീ ടിന്റെ അവ്ടെ മണ്ണ്ണ്ട് ഓട്ടോ വിളിച്ച് കൊണ്ടുവരോ എന്ന് ചോദിച്ചു നോക്ക ട്ടെ അത് എടുക്കാൻ പറ്റോന്ന് നോക്ക ക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാന് അത് മഴയൊന്ന് ഒതുങ്ങിയിട്ട് അങ്ങനെ കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മള് മണ്ണ് എടുക്കുന്നേന് ഒരു പ്രത്യേകിച്ച് പൈസ കൊടുക്കണ്ടല്ലോ
ആഹ് അപ്പോ ചെടിച്ചട്ടിയുണ്ടോ അതോ എവിടെ നടും
ചെടിച്ചട്ടി ഇല്ല ഒന്ന് രണ്ട് ഇങ്ങനെ ഈ പെയിന്റിന്റെയൊക്കെ ബക്കറ്റുകള് പഴയ ബക്കറ്റുകള്ണ്ട് അപ്പം തൽക്കാലം ആഹ് രണ്ടെണ്ണം അതങ്ങനെ നടാം പിന്നെ ഒരു പ്ലാവിൻ്റെ തൈ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ടില്ല ഇങ്ങനെ റെഡ് ജാക്ക് ഫ്രൂട്ട്ന്ന് പറഞ്ഞിട്ട്
ആ ആ ഉള്ളില് ചുവന്ന കളറിലുള്ള ചക്കചൊളയു ള്ളേ ആഹ് അത് പഴുക്കുമ്പോഴല്ലേ ചുവപ്പ് കളറ് വരുന്നേ
അങ്ങനെ എനിക്കറിയില്ല അത് ചക്ക ഉള്ളില് ചുമപ്പ് ചുമപ്പ് കളറുള്ള ചക്ക ചക്കപ്പഴം എന്നുള്ളതിലാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ഒരണ്ണം ഓർഡറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവര് പറഞ്ഞു പോട്ടിലൊക്കെ വയ്ക്കാവുന്നതാണ് ഒരുപാട് വലിപ്പ ഇപ്പോൾ വലിയതൊന്നും ആവണ്ട ഒരു വർഷോക്കെ കഴിയുമ്പോഴേക്കും കായ്ക്കും എന്നൊക്കെ പറഞ്ഞു
ആഹ്
നമ്മള് ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാ ചിലപ്പോ ഒരു വർഷം ഒന്നര വർഷം കൊണ്ടൊക്കെ കായ്ച്ചു കിട്ടുവാ യിരിക്കും
ഉം ഉം ഉം കിട്ടുവായിരിക്കും അങ്ങനത്തെ ഇപ്പോ ഒത്തിരി ആൾക്കാര് മേടിച്ച് വെക്ക്ന്ന്ണ്ട് ആഹ് ഞങ്ങൾടെ തന്നെ ഒരു റിലേറ്റീവിന്റെ വീട്ടില് അത് കൂട്ട് ഇങ്ങനെ കായിച്ച് ഇങ്ങനെ ഒരു പ്രാവശ്യം പഴമായിട്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്
ആഹ് അതാ ഇപ്പോ ഈ ഹൈബ്രിഡ് ആയിട്ടുള്ളതല്ലേ എല്ലാവരും വാങ്ങിക്കണത് അത് കാര്യം പെട്ടെന്ന് പോകും ആഹ് വർഷം മുഴുവൻ കായിക്കും പക്ഷേ നമ്മടെ നാടൻ ചെടികളൊക്കെ നിക്കുന്നത് പോലെ കൊറെ കാലം നികൊ ന്നുല്ല അത് കൊറച്ച് കഴിയുമ്പോ പോകും
ആ ന്നാലും അത്യാവശ്യം കുറെ വർഷങ്ങളോളം ഒക്കെ നിക്കും ഇപ്പോ അവര്ടെ അടുത്ത് തന്നെ ഒരു അഞ്മൂന്നാല അഞ്ച് വർഷങ്ങാനും ആയി കാണുവായിരിക്കും നിക്കാൻ തുടങ്ങീട്ടന്ന് എനിക്ക് തോന്നുന്നു ആഹ്
നിക്കും അങ്ങനല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ മറ്റേ പഴേ പഴയ പ്ലാവുകൾ ഇപ്പം ഒരുവിധം തറവാടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലെ അവിടെ അമ്പത് വർഷം പഴക്കമുള്ളതുവരെയ
ആഹ്
അങ്ങനെയൊന്നും ഇപ്പോഴത്തെ ഇതൊന്നും നിക്കൂല ഹൈബ്രിഡ് തൈകള് ഈ പെട്ടെന്നാകും പെട്ടെന്ന് പോകും.
ഉം. പത്ത് വർഷം കിട്ടിയാലും നമ്മുക്ക് പിന്നെ അടുത്ത പിന്നെ മേടിച്ച് വെച്ചാൽ മതിയല്ലോ.
അതെ അപ്പൊ ഞാനും അങ്ങനെ വിചാരിച്ചു. നമുക്കൊക്കെ സ്ഥലം കുറവായതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെയേ നടപടി ആവുള്ളൂ വലിയ ഇതൊക്കെ പിടിപ്പിക്കാനുള്ള സ്ഥലം ഇല്ലല്ലോ അപ്പൊ ഇത്
അവിടെ ഓൾറെഡി ഇല്ലേ മാ പ്ലാവ്ല്ഇല്ലേ?
ഇല്ല പ്ലാവില്ല അ ആഹാ അപ്പം ഇവിടെ പേരയല്ലേ ഉള്ളൂ പേരയുണ്ട് പിന്നെ തെങ്ങുണ്ട് അപ്പം പേരയാണെങ്കിലും അത്ര ബെറ്ററൊന്നുമല്ല ഒരുപാട് പഴക്കമായതായതുകൊണ്ട് മഴയൊക്കെ മാറുമ്പോ ഞാൻ വിചാരിച്ചു അത് ഫുള്ള് വെട്ടിക്കളയാം എന്ന് വിചാരിച്ചു. പേര ഫുള്ളും വെട്ടിയിട്ട് അപ്പോൾ ഒരു തെളിച്ചം വരും അപ്പോൾ മൊത്തത്തിലൊന്ന് തെളിച്ചെടുത്തിട്ട് ഇങ്ങനെ കുറച്ച്ഫ്രൂട്ട്സിന്റെഒക്കെ മേടിച്ച് വെക്കു ആണെങ്കി അത്യാവശ്യം ഒരു വർഷം കൊണ്ട് ആ മക്കക്ക് ഇഷ്ടത്തിന് പറിച്ച് കഴിക്കാനുള്ളതാവോല്ലോ. അത്പോലെ ആഹ് പിന്നെ ഞാവൽ അങ്ങനെയുള്ള കൊറച്ച് ചെടികൾ വാങ്ങിക്കണംന്ന് വിചാരിച്ചൊണ്ടിരിക്കണു. ഇപ്പൊ ഈ വൈറ്റ് വൈറ്റ് ഞാവലൊക്കെ ഭയങ്കര ഫേമസ്. ഇപ്പോൾ എല്ലാവരും വാങ്ങിക്ക്നന്ന്ണ്ട്. വയറ്റ് ഞാവല് അതുപോലെ സപ്പോട്ട ചെറിയ ചെറിയ തൈകളായിരിക്കുമ്പോ തന്നെ കായ്ക്ന്ന്ണ്ട്. പോട്ടിൽ വെക്കാവുന്നതാ ഇതെല്ലാം.
സപ്പോട്ടയുടെ ഒരു തൈ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതുമാതിരി ഇങ്ങനെ ചെറുതിലെ തന്നെ ചെടിച്ചട്ടിയിൽ നട്ട് വെച്ചേക്കണെയാണ്. അതി ഇങ്ങനെ ചെറുതലേ തന്നെ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനാത്തെരു കായ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മള് പറച്ച് വെച്ചിട്ട് അത്രയും അത് ശരിയായില്ല. അതിങ്ങനെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കട്ടി പോലെയായിട്ട് ഇരിട്ട് അത് പോയി.
ആഹ് ആ ആ അത് ചിലപ്പോ ഉണ്ടല്ലോ ഈ ഒന്ന് രണ്ട് വർഷം ഒക്കെ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കി ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ കായ ഇണ്ടായതിന് ശേഷം ആയിരിക്കും ചിലപ്പോ നന്നായി വരിക അത് നമ്മുക്ക് പറയാൻ പറ്റൂല
പിന്നെ ചെടിച്ചട്ടിയിൽ നിൽക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു വളത്തിന്റെ പ്രശ്നം വരുല്ലോ ചിലപ്പോ അതും കൂടിയായിരിക്കും വള ത്തിന്റെ ഒരു കുറവും കൊണ്ടായിരിക്കും ഇപ്പൊ വീണ്ടും അതിനകത്ത് കാഴ്ചിട്ടുണ്ട് പക്ഷെ അത് ഇം എത്രത്തോളം നല്ലായിട്ട് കിട്ടൂന്ന് അറിയില്ല. ഒരു പുഴക്കേട് പോലെ ഉണ്ട് അയ്ന് ഈ പറഞ്ഞ പോലെ കുറ്റി കുരുമുളകും ഇവിടെ ഉണ്ട്. അത് ഇപ്രാവശ്യം അത് കായ്ച്ചു.
ആആ ഇവിടെ ഞാനും മേടിച്ചതിൽ ഒരു രണ്ട് തിരി ഉണ്ട് കുരുമുളക്. രണ്ട് തിരിയ ഉള്ള കുരുമുളക് തയ്യായായിട്ടാ. ഉം. പോകും. അപ്പം അറിയില്ല എന്തായാലും നട്ട് വെച്ചിട്ടില്ല. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരാഴ്ചയായി. അപ്പം നാളെ പറ്റിയാൽ അതൊന്ന് നട്ട് വെക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ ആലോജിച്ചു കൊണ്ട് ഇരിപ്പുണ്ട്. മഴയാണെങ്കി
പിന്നെ കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട് ആഹ് മറ്റേ ഇലക്കരിയിലയുടെ വേ സ്‌റ്റും
ആഹ് കരിയിലൊക്കെ ഉണ്ട്. കൊറെ കരിയിലൊക്കെ ഞാനിങ്ങനെ വാരി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയിപ്പ അത് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് നോക്കിട്ട് ഇടാന്നൊക്കെ വിചാരിച്ച് കൊണ്ടിരിക്കണു. അപ്പോ അന്നാലും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണമല്ലോ
ആഹ്
അപ്പം എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു നമ്മൾ ആ പകുതിയോളമൊക്കെ നിറച്ചിട്ട് നട്ടുവയ്ക്ക് അന്നിട്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ അതിന് ചോട്ടിൽ ഇട്ടിട്ട് കൊടുത്താ മതി അപ്പം അപ്പൊ കുറേശെ മണ്ണും പതിയെ മണ്ണും വാരിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആയി വന്നോളൂല്ലോ
ആ
അങ്ങനൊക്കെ വിചാരി
അപ്പം ഫുഡ് വേസ്റ്റ് കളയാനൊരു ഒരു നാച്ചുറൽ കമ്പോസ്റ്റും ആവൂ അതപ്പോ
ആ ആ അത്യാവശ്യം വളവും ആകും അതിന്
ഹം
അപ്പൊ നാളെ അതൊക്കെ ഒന്ന് കുറച്ച് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുണു അങ്ങനെ കുറച്ച് കുച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് ഇല്ല പിള്ളേരുണ്ടല്ലോ അപ്പൊ അവരോടൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ചെയ്യാം എങ്ങനെയാന്നറിയത്തില്ല എന്നാ ഞാൻ പറഞേ നാളത്തെ അവസ്ഥ സ്ഥ രാവിലെ നോക്കിയിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് ചുമ്മാ ഇരിക്കെയുള്ളൂ
ആ
എല്ലാം കൊറേ ഇങ്ങനെ ചെയ്യണം ചെയ്യാനൊ ക്കെ ണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റണില്ല കുറേ കാര്യങ്ങൾ കുറെ പദ്ധതികൾണ്ട് ഒന്നും നടത്താൻ അങ്ങട്ട് പറ്റണില്ല ഇനിയിപ്പോ പതിയെ ഓരോന്ന് ചെയ്യണം പിന്നെ മഴ മാറിട്ട് ട്ടാണ് എന്തേലും ച്ചിരി പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നടണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അത്
ഇഹ്
മഴ മാറിയതിന് ശേഷമൊക്കെ ആണെങ്കിൽ പിന്നെ ഇനി ഇപ്പം മഴ കുത്തി പെയ്യുമ്പം നമ്മളിപ്പം നട്ടത് മുളച്ചു വരുമ്പോഴേക്കും നല്ല മഴയായിരിക്കും അന്നേരം പിന്നെ അത് മൊത്തം പോകും അപ്പം അതിനേക്കാലും പതിയെ പതിയെ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്യാ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണു ഇനി മഴ മാറുമ്പോ ഓരോന്ന് തൊടങ്ങണം കൃഷികളും കാര്യങ്ങളും ഒക്കെ പിന്നെ നമുക്ക് വേനലൊക്കെ ആയാലും വെള്ളം ഉള്ളതു കൊണ്ട് നനക്കണെങ്കിൽ ഒന്നും കോഴപ്പല്ല അപ്പ നട്ടുവെച്ചാലും പിന്നെ കോഴപ്പല്ലല്ലോ മഴ മാറുമ്പോ നട്ടാലും നന ക്കാനൊക്കെ സൗകര്യണ്ട്
അടുക്കളനോടുള്ള ചേർന്ന് കിടക്കുന്ന സ്ഥലോ ക്കെ ഒന്ന് കിളച്ചി പറക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കി അവിടേം ഇച്ചിരിയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും
അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പ്ലാനുകളുണ്ട്. നോക്കാം മഴ ആദ്യം ഒന്ന് ഇതാവണം ഇനി പ്പം വല്യ മഴ തുടങ്ങാൻ പോകുന്നല്ലേള്ളൂ കിടക്കണം കിട ക്കാനായിക്കൊണ്ടിരിക്കുന്നു സമയം
നമ്മൾടെ ഒരു ഉം മഴേ മഴ ശരിക്കും ഇപ്പൊ നിലവിലെ ഈ ഒരു ജൂൺ മാസത് ത്തേക്ക് വെച്ച് നോക്ക് കഴിയുമ്പം കുറവാ ഇപ്പോ കിട്ടേക്കുന്ന മഴ ഉം
അത് തന്നെ ഇനിയിപ്പം കർക്കിടകൊക്കെ ആവാൻ പോകുന്നേയൊള്ളൂ ജൂലൈ ഒ ഒക്കെ ആവുമ്പോഴേക്കൊക്കെ ആയിരിക്കും മഴ കൂടി വരുന്നെ എങ്ങനെയാന്നറിയില്ല. ശക്തമായിട്ടുള്ളൊരു മഴ അതങ്ങ് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്തെ ങ്കിലൊക്കെ നട്ട്പർക്കിയൊക്കെ വയ്ക്കാമന്ന് വിചാരിക്ക്ണു
ഉം
ഇനിപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ
അപ്പൊ ശരി എന്നാ
അപ്പം ശരി അപ്പം ശരി എന്നാ ഒക്കെന്നാ ഗുഡ് നൈറ്റ്